കേക്കണില്ലേ ആഹ കേക്കുന്നുണ്ട് അവിടെ കേക്കണ്ടോ
ആഹ് കേക്കുന്നുണ്ട് ഒരിച്ചിരി സൗണ്ട് കൂട്ടിയാ
ആണോ അത് സ്റ്റാർട്ടിങ് ചിലവർക്കൊക്കെ ഇണ്ടാവണ്ട് പിന്നെ അങ്ങ ക്ലിയർ ആാവും കണക്കഷൻ ന്റെ പ്രശ്നവും ഇപ്പൊ കേക്കണില്ലേ ആ എന്തൊക്കണ്ട് ഭക്ഷണം ഓക്കെ കഴിച്ചോ
ഇല്ല ഞങ്ങൾക്ക് കറി ഇവിടെ റെഡി ആായിക്കൊണ്ടിരിക്കു അതെ മഴയയ അതുകൊണ്ട് നമ്മുക്ക് മീനൊന്നും വാങ്ങിക്കാൻ പറ്റില്ലായിരുന്നു അപ്പൊ കുഞ്ഞാനും പോളിയ കൊടുക്കാൻ പോയ ടൈമില് പോയി ചിക്കൻ വാങ്ങിച്ചോണ്ടുവന്നു
ആ അപ്പോ വായികി ല്ലേ
ആഹ് അപ്പൊ വൈകി പിന്നെ അത് വൃത്തിയാക്കിക്കെ എടുത്തപ്പോഴത്തേക്കും താമസിച്ച്. ഉം ഉം അവിടെ ഊണൊക്കെ കഴിഞ്ഞോ
ആഹ് ഞാൻപ്പൊ ഭക്ഷണം കഴിച്ചിങ്ങനെ എണീക്കാണ് ഇപ്പൊ
അതെ അതെല്ലേ കോഴി കൂവുന്നുണ്ടല്ലോ
ആ കോഴിയുണ്ട് പൂവാൻകോ കൊറച്ച് കോയിണ്ട് ആദ്യ ആടും പശും ഒക്കെ ഇണ്ട് ഇപ്പ പിന്നെ ഒക്കെ വിറ്റു ആ പിന്നെ കൃഷിയൊക്കെ ഇണ്ട് വീട്ടി ഇല്ലെയ് അവടെ ഇണ്ടോ
ഇവടെ അങ്ങനെ ഭയങ്കര കൃഷിയൊന്നും ഇല്ല രണ്ട് മൂന്നാല് തക്കാളി പച്ചമുളക്
ആ ഇവിടിം അങ്ങനെയൊക്കെ തന്നെ മഞ്ഞൾ ഇണ്ട് കാര്യയിട്ട് ആ മഞ്ഞൾ എന്താ
ആ ഇതിപ്പോ മഞ്ഞൾ അങ്ങനെ കേറി കൃഷിഭവന്ന്ന് അങ്ങനെ കിട്ട് കിട്ടി അങ്ങനെ അമ്മ ഇവടെ ശരിയാക്കും മഞ്ഞൾ അങ്ങനെ കുഴിച്ചിട്ടിട്ടൊണ്ട്
ആ ഇവിടെ അങ്ങൻ തന്നെ മഞ്ഞൾ ഇണ്ട് എന്നട്ട് മഞ്ഞൾ ഒര് വർഷ പിന്നെ അത് ഒണക്കിപ്പൊടിച്ച് ങ്ങാണ്ട് അതെന്നെ എട്ക്കല് വേറെ മേടിക്കലൊന്നുല്ല പൊർത്ത്ന്ന്
പിന്നെ നമ്മള് കഴിച്ചിട്ട് ഇട്ടെയിന്റെ തണ്ണിമത്തൻ അകത്ത് ന്ന് തണ്ണിമത്തൻ കിളിച്ച് ഞങ്ങൾക്ക് ഒര് മൂന്ന് ഭയങ്കര വലുതായില്ല ഒരു എടം പരുവത്തിൽ നിന്ന ഒരു മൂന്ന് തണ്ണിമത്തനൊക്കെ ഞങ്ങക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു
ആ തണ്ണിമത്തനൊക്കെ ഇണ്ടാവൂലെ
കഴിച്ചിട്ടയിന്റെ കുരു വിട്ടില്ലേ
ആ അതെ അങ്ങനെയൊക്കെ ഇണ്ടാവോ
ആ അങ്ങനെ ഇണ്ടാകും ഇപ്രാവശ്യം ഞങ്ങ അങ്ങനെ കിട്ടിയായിരുന്നു
ഇൻക്ക് അത് അറിയൂലട്ടോ അല്ലെങ്കി ഒന്നു നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക
ആ ചുമ്മാതെ കഴിച്ചിട്ട് അങ്ങ് എറിഞ്ഞ് ഇട്ടേര് പൊട്ടി കിളിക്കുന്ന സാധനം ആവുമ്പോ പട ർന്ന് അങ്ങ് പോകുവെലോ
ആ ആ
കഴിച്ചിട്ട് അവ്ടെ ഇവ്ടെയും തുപ്പി കൊട്ത്തി നമ്മള് കളയത്തില്ല അങ്ങനെ അങ്ങ് ഇട്ടിരുന്നെയാ അപ്പോൾ ഫ്രണ്ടിൽ ഇച്ചിരി പറമ്പ് പോലുള്ളത് കൊണ്ട് അങ്ങോട്ടങ്ങ് പടർന്ന് കേറി കിളിച്ച്
ആ ഞങ്ങൾത് ന്ന് പർഞ്ഞാല് നമ്മളിങ്ങനെ കുഴി ന്നത് ഒരു സ്ഥലത്ത് അല്ലാത്തെ ഈ തെങ്ങിന്റെ കുഴീക്ക് ഇങ്ങനെ എറിയാണല്ലോ
ആ ആ ഇതങ്ങനെ എറിഞ്ഞ് കളഞ്ഞതാ നമ്മള് നമ്മൾ വേണോന്ന് പറഞ്ഞ് ഇട്ടില്ല അങ്ങനെ എറിഞ്ഞ് കളഞ്ഞെയാ പക് പക്ഷെ അതെന്തോ നല്ല പോലെ കിളിച്ച് ഏ ആ ഒരെണ്ണത്തിന് ഒരുമാതിരി ഒരു ഒരു നല്ല പോലെ ചൊമന്ന് വന്നില്ല ഒരു വെള്ള കളർ വരത്തില്ലെ ആ തൊണ്ടിന്റെ കളർ ആ അത് അതിന്റെ ഒരു വെള്ളയില്ലേ അതുപോലെ അത്രയും ക്ലിയർ ആ ക്ക് അതാ കിട്ടിയത് ബാക്കി രണ്ടെണ്ണം നല്ലതായിരുന്നു
ആ അതും ഫസ്റ്റ്ത്തെ ആയതോണ്ടെയ്ക്കാരം ചെൽപ്പം
ആ അതാ പിന്നെ നമ്മക്ക് അറിയത്തില്ലല്ലോ ഇതിനെ എങ്ങനെ മെയിൻന്റെയിൻ ചെയ്യണമെന്നൊന്നും
ആ
എന്നാലും കൊഴപ്പ ഇല്ലാണ്ട് നമുക്ക് അത്യാവശ്യം ഭയങ്കര ടേസ്റ്റ് എന്ന അല്ല നമ്മൾ ഒരു വീട്ടിൽ ഒണ്ടാ ണ്ടാവുമ്പോ കിട്ടുന്ന ഒരു ടേസ്റ്റ് അങ്ങനെ കിട്ടി
അതെ നമ്മൾ നട്ട് ഇണ്ടാക്കണ എന്തായാലും വെഷാശം
ഒരു ഇല്ലാത്ത അല്ലേ അതിനൊരു പ്രത്യേക ടേസ്റ്റുവല്ലേ
കുറഞ്ഞാലും
എന്റെ എളയ മോന് ഭയങ്കര ഇഷ്ടവാ വാട്ടർമെലൻ
ഈ ചൂട് ടൈമിലൊക്കെ കഴിക്കാൻ നല്ല ഇതാണ് ഈ വെള്ളൊക്കെ ഇല്ലോണ്ടും നല്ലതാണ് ശരീരത്തിനൊക്കെ ഇവിടെ അങ്ങനെയൊക്കെ തന്നെ പച്ചക്കറികൾ ഈ മുളക് കോവക്ക ഇല്ലേ കോവക്ക ഇപ്പോ ഇണ്ടായി കഴി ച്ച് കാണ്ട് അയ് ഇങ്ങനെ പടർത്ത്ൺ ഇണ്ട് വള്ളി ഇതൊക്കെ കെട്ടി കൊട്ത്ത്ങ്ങാണ്ട് പിന്നെ എന്താ മൊളക് മത്തൻ
ഉം ഉ അപ്പൊ കോഴിയുടെ മൊട്ടൊക്കെ എങ്ങനാ വിക്കുവോ പുറത്ത്
അയി മാത്രം ഒന്നു ഇല്ല. ല്ല. കുറച്ച് കോയി ആ മൊട്ട ഇടയ്ക്ക് എപ്പളേലൊക്കെ ഒന്നു ഇടും. അ ത് നമ്മൾ തന്നെ അങ്ങ് പൊരിച്ച് വയ്ക്കെ അല്ലെങ്കിൽ ഇങ്ങനെ മുട്ട വിരിയിക്കാന് വെച്ചു കൊടുക്കുക ആ അങ്ങനെ
ഹലോ
അല്ലാത്ത വിൽക്കാൻ മാത്രം ഒന്നൂല്ല. അവിടെ എന്തേലും ഉണ്ടോ ആടോ പശോ അങ്ങനെ എന്തേലും ഒക്കെ ഉണ്ടോ?
ഇവ അങ്ങനൊന്നുല്ല. വീട്ടില് എന്റെ വീട്ടില് കല്യാണത്തിന് മുമ്പേ വീട്ടിലൊക്കെയുണ്ടാ യിരുന്നു. ചേട്ടൻ്റെ വീട്ടിലും ഒക്കെ ഉണ്ടായിരുന്നു.
ആ പശു
കോയിം താറാവുണ്ടായിരുന്നു.
ആ ഇവിടെ ഉണ്ടായിരുന്നു ഒന്നിരണ്ട് താറാവൊക്കെ. ഇപ്പല്ല
മഴ എങ്ങനെ ഉണ്ട്
മഴ ഇപ്പ ഇതുവരെ മഴേണ് ഇപ്പൊ ചോർന്നട്ടുള്ളു. രാവിലെ തുടങ്ങിയ മഴയാണ്.
എനിക്കും ഞങ്ങൾക്കും ഇപ്പ ഇത്തിരി ഒന്ന് ചോർന്ന് നിന്നേ ആ ഇവിടെയും ഭയങ്കര മഴ.
ആ അതെ ഇപ്പൊ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ മഴ ഉണ്ടായിട്ടില്ല.
ഉം ആന്ന് ഇവിടെം അങ്ങനെയാ. അതൊക്കെ ഇപ്പ ആ ഇന്നലെ രാത്രി മുതൽ നൈറ്റ് മുതൽ ഭയങ്കര മഴയാ.
ആ നൈറ്റ് ഉണ്ടോ അ ഇല്ല രാവിലൊക്കെ ആ ആ കുട്ടികളുണ്ട് അവിടെണ്ട് ഒരാള് ഉറങ്ങിയേക്കണ്. ഒരാള് അവിടെ ഭക്ഷണം കഴിക്കണ്ടേനി
ഇവിടെ രണ്ടുപേരും ഉണ്ട്. രണ്ടു പേരും നിന്ന് കളിക്ക.
ആ ഉച്ചക്ക് ഉറങ്ങൊന്നുംല്ലേ.
ഉറക്ക പരിപാടിയൊന്നും ഇല്ല. അല്ലെങ്കി അത്രയും ക്ഷീണിക്കണം.
അതെ. എന്താ വൈകുന്നേരൊക്കെ ചായക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കോ? സ്പെഷ്യലാ യിട്ടൊക്കെ.
ആ വൈകുന്നേരം എനിക്ക് അതൊക്കെ ഉണ്ടാക്കല് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കുന്ന ഇഷ്ടാ അവര് കഴിച്ചിട്ട് കൊള്ളാംന്ന് പറയുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷല്ലേ
ആ ഞാൻ ട്രൈ ചെയ്യലുണ്ട്. യൂ
ഞാന് അങ്ങനെ ഭയങ്കര വലു ഐറ്റംസ് ഒന്നും അല്ല നമ്മൾ സാധാരണ പരിപ്പുവടാ ഉഴുന്നവട ആ അതെ ഉള്ളൂ. ഇപ്പൊ ഈ അടുത്ത റീസ ൻ്റായിട്ട് ഞാൻ പാനിപ്പൂരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു.
ആ
അത് അതിന്റെ മറ്റേ ആ പൂരി നമുക്ക് വാങ്ങിക്കാൻ കിട്ടു വല്ലോ. അപ്പൊ അത് അതിങ്ങനെ കടയിൽ മാർക്കറ്റിൽ പോയപ്പോ അത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഹസ്ബൻഡും പറഞ്ഞു കൊള്ളാംന്ന് പറഞ്ഞു.
ആ
അങ്ങനെ പിന്നെ ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ ഇപ്പൊ രണ്ടുവട്ടം ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടണ്ട്.
ഞാന് അങ്ങനെ തന്നെ എനിക്കിഷ്ടപ്പെട്ടത് ഇത് ആണെങ്കി നമ്മളെ വീട്ടില് ഇള്ള സാധനങ്ങളൊക്കെ ക്കൊണ്ടെങ്കിലേ ആ അങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോ
ഉം ഉം അങ്ങനെ ഉള്ളി ഉള്ളിവട ഒക്കെ ഉണ്ടാക്കിട്ട് പിന്നെ ബ്രെഡിന്റെ സാൻവിച്ച് ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി വെച്ച് നോക്കിയ ട്ടുണ്ടായിരുന്നു. പിന്നെ സോയാബീൻ വെച്ചിട്ട് കട്ട്ലൈറ്റ് ഉണ്ടാക്കീട്ടുണ്ട്.
സോയാബി ഉണ്ടാകോ
ഇത് നമുക്ക് സാധാരണ നമുക്ക് വേണ്ട കറ്റ്ലൈറ്റിന്റെ ആവശ്യമായിട്ട് കിഴങ്ങങ് എടുക്കുന്ന പോലെ സോയാബീൻ വേവിച്ചു ചിട്ട് ഞാൻ എനിക്ക് സോയ ഇങ്ങനെ ഇച്ചിരി പച്ചക്ക ആകാതിരിക്കാൻ വേണ്ടി മസാലൊക്കെ ഇട്ടൊന്ന് ഇതാക്കി എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ മാറാൻ വേണ്ടി എന്നിട്ട് ഈ നമുക്കുള്ള ഈ കിഴങ്ങിനകത്തൊക്കെയിട്ട് ഇതാക്കിയിട്ട് ബ്രെഡ് ക്രസിനും മുട്ടയിലും മുക്കി
ഉ ആ ഞാൻ അതേപോലെ ഇന്നാള് ഈ ബ്രെഡ് റോസ്റ്റ് ഉണ്ടല്ലോ യൂട്യൂബില് കണ്ടപ്പ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിന്റെ ഇടൽ കണ്ടപ്പ അ അത്ന്ന് ട്രൈ ചെയ്ത് നോക്കെ അത് അതേപോലെ തന്നെ ഹസ്ബൻഡ ഒക്കെ നല്ല അഭിപ്രായം പറഞ്ഞു
ആ ഞാൻ അങ്ങനെ ശരിയാക്കി കൊടുത്തു അപ്പം ഞാനൊന്ന് മയണേ ഉണ്ടാക്കാൻ നോക്കിയണ്ട് പക്ഷെ അത് ഭയങ്കര ഹിറ്റ് ആയില്ല പക്ഷെ ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായി
മയോണ്ടേസും തന്നെ ഞാന് ഓര് പറയണ പോലെ നമ്മള് മുട്ടിയയും സൺഫ്ലവറും വെച്ചിട്ടുണ്ടാക്ക ണെങ്കിൽ റെഡി ആവണണ്ട് പക്ഷെ ഒരു ദിവസം യൂട്യൂബിൽ ഈ എന്ത കെമിക്കൽ ഇല്ലാതെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന മയോണൈസ് എറങ്ങ തുന്നു കണ്ടോ അത് ട്രൈ ചെയ്ത് നോക്ക അല്ല വേറെങ്ങനെയ ഓണ് എനിക്കിപ്പോ ഓർമ്മല്ല
ഉം ഉം ഞാൻ ചെയ്തത് മുട്ട പൊട്ടിച്ച് എണ്ണയും ഒക്കെ ഒഴിച്ച് വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഇ തന്നെ ഞാൻ ചെയ്ത പക്ഷേ അത് മക്കൽ വന്നില്ല ഇനി ഞാൻ അടിച്ചതിന്റെ കുറവ് കൊണ്ടാണോന്ന് അറിയത്തില്ല മിക്സിയിലിട്ടെ മ് ഉ ആ തിക്നെസ്സ് വന്നില്ല പക്ഷെ കൊറച്ച് ലൂസ ആയി പോയി
ആ
ഉണ്ടായിരുന്നു
ആ
ഇനിയിപ്പ അതൊന്ന ഒന്നും കൂടി അത് നോക്കണം ഇവർക്ക് സോസും മയനായ്‌സ് ഒക്കെ ഇഷ്ട കഴിക്കാൻ
ആഎന്റെ മോക്കും അതന്നെ മയനൈസെ ആയാൽ മതി എന്തിട്ടണേലും വൈറ്റ് സോസ്
അതാ എന്റെ മൂത്ത ആക്കും അങ്ങനെന്ന മയോനായ്‌സ് ഭയങ്കര കാര്യ പിന്നെ പിള്ളാർക്കൊക്കെ സുഖമാണോ
ആ അപ്പൊ സിനിമയൊക്കെ കാണൂലേ മക്കൾ ആരൊന്നും കാണൂല
അവർക്ക് ഞങ്ങൾ കൂടുതലും എന്തോ ഈ ആനിമേഷൻ മൂവീസ് ടി വി വരത്തില്ലേ അങ്ങനൊക്കെള്ള ചെിലതൊക്കെ കാണിച്ചു കൊടുക്കും അല്ലാതെ മിക്കപ്പോഴും അവര് കാർട്ടൂൺാ കാണുന്നത് അപ്പൊ അത് അത അല്ലാതെ എപ്പോഴും ഇങ്ങനെ കാർട്ടൂൺ കാണാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ വരുന്ന എന്തെങ്കിലും ആ കാർട്ടൂൺ ന്റെ സിനിമകൾ ഉണ്ടെങ്കി അങ്ങനെയൊക്കെ കാ ഇപ്പൊ സ്പൈഡർമാന്റെ ഒക്കെ കാണുമ്പഴൊക്കെ ഭയങ്കര ഇഷ്ട കണ്ടോണ്ടിരിക്ക പിന്നെ ഇന്നലെ നൈറ്റില് മിനിയൻസിന്റെ ഒക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ടി വിൽ അത്ണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇന്നലെ വെച്ച് കണ്ടി ഇന്നെ പിന്നെ ഞായറാഴ്ച ആയിന്ന് കുറച്ച് താമസിച്ചാ ഉറങ്ങിയാണ് പിള്ളാരുമായിട്ടൊക്കെ ഇരുന്നു ആ സ്കൂള ഇല്ലഞ്ഞത് കൊണ്ട് ശനിയാ്ച നൈറ്റ്ല്ലേ ഞായറാഴ്ച എങ്കും പോണ്ടാലോ എന്ന് കരുതിയിട്ട് ടി വി എടുത്ത് കാണിപ്പിച്ചച്ച് നമ്മുക്കും അപ്പൊ ഒരു നൊസ്റ്റ് പടിച്ചു ഞങ്ങള് യാത്ര നമ്മുടെ ഈ അടുത്തൊക്കെള്ള ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ ഓ അത അത്
അല്ല അങ്ങനെയൊക്കെ പോവലേ
പോകും നമുക്ക് ഇവിടെ അടുത്തൊക്കെ തന്നായിട്ട് ബീച്ചും കാര്യങ്ങളും ഒക്കെ ഉണ്ട്
ഇപ്പൊ ഭക്ഷണൊക്കെ കഴിച്ചു ഇങ്ങാണ്ട ഇങ്ങനെ പോരല്ല
നമ്മള് പുറത്തോട്ട് ഇറങ്ങിയാ പിന്നെ വീട്ടിൽ വെപ്പും കുടിയും ഒന്നും ഇല്ല കഴിച്ചിട്ടേ വര
അല്ല എന്തെലും കഴിക്കണം അല്ലെങ്കിൽ വല്ല ചായയോ ചെറിയ സ്നാക്സ് എന്തെങ്കിലും കടി അങ്ങനെ എണ്ണപ്പൊരിയൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് ഫ്രൈഡ് റൈസോ മന്തിയോ അങ്ങനെ എന്താ ഷവായ ആഹ് അങ്ങനെ എന്തെങ്കിലൊക്കെ അങ്ങനൊക്കെ ണോ അതൊക്കെ ഒരു ശീലമായി മക്കൾക്കും തന്നെ അങ്ങനെ പുറത്തിറങ്ങിയാ വിശക്കണ അറിയില്ല അടുത്തി
ഇത് ഇത് ഇവിടെ അങ്ങനെ തന്നെ ഇവർക്ക് പോകുന്ന വഴിക്ക് നമ്മൾക്ക് മെയിനായിട്ട് കുറച്ച് സ്പോട്ടുണ്ട് നമ്മള് ഇങ്ങനെ നിർത്തി കഴിക്കുന്ന അപ്പൊ ആ കടയുടെ അവിടെ നിർത്തിയില്ലെങ്കിൽ പറയും എനിക്ക് ദാഹിക്കുന്നു വെള്ളം വേണം എനിക്ക് വിശക്കുന്നു ആഹാരം വേണം
ആദ്യത്തെ പോലെയല്ലല്ലോ ചായസ്പോട്ടൊക്കെ ഇഷ്ട
ആഹ നിറച്ചും ഉണ്ട് എല്ലായിടത്തും ഉം ഉം
പിന്നെ അങ്ങനെ കാണുകയാണ് എല്ലാരും ഇത് തന്നെയല്ലേ
ആ ഓക്കേട്ടാ നടക്കട്ടെ കാര്യങ്ങൾ ശരിയടാ